ഹലോ കേക്കണില്ലേ ഹലോ ഹലോ ഹലോ
ഹലോ ആഹ്
ഹലോ കേക്കണില്ലേ ആ കേക്കണ്ട്
ആഹ കേക്ക്ണ്ട് ആ ആഹ് കേക്ക്ണ്ടേ
ഫുഡ്ണ്ടാക്കാൻ തുടങ്ങിയോ
ഇല്ല ഇവിടന്ന് ഇതായിട്ട് തന്നല്ലെ ഞറാഴ്ചാമ്പോ
അ പ്പെഷ്യലും അ ചെിലപ്പോ നാറാഴ്ച്ചന്നില്ല എനിക്ക് എന്നാ ചിക്കനൊക്കെ കിട്ടണ അപ്പൊ ചെലപ്പൊ സ്പെഷ്യൽ ഇണ്ടാവും അം അങ്ങനെ സാധാ വെറും ചോറ് വെക്കും അങ്ങനെ ഇന്നെത്തെ സ്പെഷ്യല് ഒന്നുല്യ അ നമ്മക്കോരോ തോന്നലാണല്ലോ അപ്പൊണ്ടാക്കും പിന്നെ ഇപ്പൊ എന്തെങ്കിലൊക്കെ പ്രത്യേകിച്ച് പന്തെങ്കിലൊക്കെ പ്രത്യേകിച്ച് ആരെങ്കിലും വരിയൊക്കാന്നുണ്ടെങ്കിൽ അങ്ങനെൊക്കെ ണ്ടാക്കും അഹ് അങ്ങനൊക്കെതന്നെ
അങ്ങനെ
അല്ലെ സാധാരണ ചിലപ്പോക്കെ ഞായറാഴ്ച ഓരോരുത്തർ ഓരോ സ്പെഷ്യൽ ഉണ്ടാക്കും
ആഹ് ഞങ്ങളവ്ടെ തറവാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് തറവാട്ടിലൊക്കെ അങ്ങന നായറും വെള്ളിം സ്പെഷ്യലായിക്കറണം അങ്ങനിപ്പോ കൊണ്ടല്ലോ അപ്പൊ അവന് എന്തെങ്കിലും സ്പെഷലേ വണം അല്ലെങ്കിൽ ഇറച്ചി വെറ്റിയത് മോര് കാച്ചിയതോ അങ്ങന അങ്ങങ്കിലും ഉണ്ടാവും സ്പെഷ്യലായിട്ട് മ് അഹ് തറവാട്ടില് ഞായറാഴ്ച വെള്ളാഴ്ച്ചും പോയാ അവിടൊവിന്ന് എന്തെങ്കിലും കഴിച്ചു പോരാ ആതേ ഞങ്ങള്ളപ്പോളെ അങ്ങന തന്നെയ ഇമ്മ ള്ളന്നേ ശീലായതാണ് അപ്പൊ
വീട്ടില് അങ്ങനെയാണ് ഇന്റെ വീട്ടില് ഞങ്ങള് ചെറുതായിന്നെ ഞായറാഴ്ച ആയാല് എന്തെങ്കിലും ഒരു സ്പെഷ്യൽണ്ടാക്കും അത്പ്പോളും അങ്ങനെ തന്നെ ഞായറാഴ്ച ആായ ഞാൻ ഇൻ്റെ വൂട്ടിക്ക്കോകും രാവിലെ ഇവ്ത്തെല്ലാ പണിയും കഴിച്ചാണ്ട് അടിച്ച് പൂട്ടി എല്ലാം പൂട്ടിയിട്ട് ഞാനാട്ട് പോവും ഉച്ചക്കത്തേം രാത്രിക്കത്തേം ഒക്കവിട്ന്നായിക്കൂ
അഹ്
അഹ് അത് ഇവിടെ ചിലപ്പോ ഇന്റെ ഹസ്ബൻ്റിന് ഒന്നും അങ്ങനെ പറ്റൂല ഉണ്ടാക്ക് വേനല്ല ഓരോ മൂടാണ് ആ നമ്മള് ഇങ്ങനെ
ആയിക്കൊണ്ട് ചിലപ്പം കയ്യൂല ചെൽപ്പൊ ഇപ്പം എന്നും ആയാലും ഇഷ്ടം ഇണ്ടാവൂല അങ്ങനെണ്ടാവല്ലോ
എന്നെങ്കിലും ഞമ്മള് ആഗ്രഹം പറയുന്നന്ന് ചിലപ്പോ ഓല്ക്ക് താല്പര്യം ഇല്ലാതെദിവസയെക്കും ഓര്ക്ക് താല്പര്യം ഉള്ള ദിവസം ഞമ്മക്കട്ടെ താല്പര്യം ഉണ്ടാവൂല്ല അങ്ങനെ ഞാകൾ ഞായരായായാ പിന്നെ ഞാൻ എന്റെടെ ഇങ്ങനെ പോകുന്നതിനെ കൊണ്ട് അവിടെ പിന്നെ ഇങ്ങനെ ഉണ്ടാവും അവുടെ പിന്നെ പട്ട് എന്റെ വീട്ടില് ഞാനും എനിക്കൊരാങ്ങളിണ്ട് ഉ ആങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുണ്ട് ഒരാണു ഒരു പെണ്ണും അങ്ങന
അകനെ ആയിപോവും
ആഹ എല്ലാ ആയ്ചയും പോ പോയി ഇവിടെ ഇവിടെ എടുത്താണേ
എടുത്തന്നക്കാറല്ലേ അപ്പന്നെ കൊഴപ്പല്ലല്ലോ
പോയി ഇങ്ങെ വരും മുപ്പര് ആഹ് രാത്രി കൊണ്ടുവരാൻ വരും
പിന്നെ രണ്ടു നേരത്തെ ചോറ് അവിടന്ന് കയ്യും
ഉം അവിടെ ചെന്നാ അവിടെയും പണി ഉണ്ടാകും ഞമ്മക്ക്പ്പ നമ്മളെ വീട്ടിൽ ചെന്നാലും പണി ഇന്ക്കുരൂക്കുറാവുണ്ടാ
എവിട നാല് മണി തിന്നണെങ്കി അവിടെ ന്നാലും ഉണ്ടാക്കണം അല്ലെവന് വലിയ കല്യാണത്തിനും സൽക്കാരത്തിനും പോകണം
ഇപ്പൊ ഓ ഹോട്ടലും ആഹ് അങ്ങനെയും പോണം വല്ല ഹോട്ടലും പോകേണ്ടി വരും കൈഴകി നമ്മുക്ക് നമ്മളെ മുൻ
ഇപ്പൊ പിന്നെ ഓഡിറ്റോറിയത്തില് കല്യാണം ആയതോണ്ട്പ്പോ പിന്നെയും കുഴപ്പമല്ല ട്ടോ നമ്മള് വരയന്ന് പറയുന്നത് ന് ചോറ്ന്ന്തിന്നാൽ മതില്ല നമ്മക്ക് കേറ്ററിംഗ് ബോയ്സ് ആളും അതുകൊണ്ടാവും നമ്മക്ക് സപ് സപ്പ്ളെ സപ്പ്ളെ ഒന്നും ചെയ്യണ്ടല്ലോപ്പ പിന്ന അങ്ങനെയാണ് കല്യാണൊക്കെ അതൊക്കെ ബന്ധു വീട്ടില് കല്യാണ ആയാലും നമുക്ക് പണി ന്നലെ ണ്ടാവാ ആഹ് ആഹ് ആഹ്
പണികൾ പറഞ്ഞിട്ട്
അഹ് പിന്നെ അതൊക്കെ കുറവാണത് വെളുത്തുള്ളി ണ്ട് അങ്ങനൊക്കെ ഉണ്ടല്ലോ പിന്നെ ആണുങ്ങൾ അധി ചെയ്യും പണ്ടാരിമാരെയും ഒരേ കൂടെ പെണ്ണു ഉണ്ടാ പിന്നെ അധികം ഒന്നെ ചെയ്യാല്ല നമ്മള്ളെ ആവി
ഉം പണ്ടത്തെ കാലന്നല്ലല്ലോ ഇപ്പൊ ഇങ്ങനെ കാല മാറുന്ന മാറ്റങ്ങളും മാറണ്ടല്ലോ
അതന്നെ
ഉം അങ്ങനെ അപ്പൊ പിന്നെ അയ്യ്ന്റെതായ അങ്ങനാകുമ്പോ മനുഷ്യന്മാർക്ക് മടിയും കൂടുതലാണ് പണികൾക്കും മടികളും കൂടുതല
അപ്പൊ ഞമ്മക്ക് തന്നെ ആയാലും മ്മള് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ഫുഡ് ഉണ്ടാക്കിയ അൽഹംദുലില്ലാപറയാലോ ആഹ് ഇജ് എന്താ റസ്റ്റ്‌
അത് കുറേ നേരം അടുപ്പത്തായി നേരം കഴിഞ്ഞോ ബാങ്ങ് കൊടുത്ത പിന്നെ അടുപ്പത്തായിക്ക ഒക്കെ ഭയങ്കര ദേഷ്യയാണ് ആഹ് ആരു പത്രണ്ടാണിയാപ്പോത്തിന് കുളിയിഞ്ഞട്ട് ശരിയണത്
മ്മക്ക് നമ്മതായ രീതിൽതാ ചില സമയം ഞമ്മക്ക് ഒന്നിലന്നണ്ട ചില സമയം അങ്ങനെ എടുത്തേൽമേൽ എടുക്കും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
ഓഹ്.
അപ്പൊ പിന്നെ മ്മക്ക്കൊഴപ്പണ്ടായിനില പിന്നപ്പൊ ഈ ഫോണല്ലെ ഞമ്മളെ അഡിക്റ്റാക്കണത്. ഫോൺ നെക്കിയാ പിന്നെ .
പണികള് കഴിഞ്ഞിട്ടാണ് അയ്‌മക്ക് വരുന്നതെങ്കിലും വെക്കാ മക്കൾസ് അങ്ങനെല്ലല്ലോ മക്ക ക്കള് ഏതോരു സമയോ അയ്മേണ്.
ളിന്റെ മോന് എന്താ ചെറുതും മോനാണ് ഓന് ഞാന് ആ ഹൊററ് റഞ്ഞെ ആദ്യം അടിച്ചൊടുക്കും അപ്പൊ അതിലാദ്യം. പേടിക്ക്ണ വീഡിയോസ് ഒക്കെ വരും അപ്പൊ അ അപ്പവ്ടെ ഫോണ് വെക്കും. അത് കടിച്ചും കടി കടിയാണ് കടിച്ചും പറഞ്ഞ്ങ്ങാണ്ട്. ആഹ് പേടിയാണ് അങ്ങനെ കാണുമ്പോ അഥവാ അത് അങ്ങട്ട് ട്ടോ ങ്ങ്ട്ടോ നീക്കിയ അവന് മനസ്സിലാവും അഹ്ണ്ട് അപ്പറത്തും പ്പറത്തുണ്ട്.
ഉം ഉം ഇവിടെ നേരെ തിരിച്ചാ വ്ടെ ന്റെ പെണ്ണിന്. നെന്നേണ് എല്ലാ അറിയാ യൂട്യൂബണ്ട് ഇട്ക് ക്കും അയില് ആ സെർച്ചിങ്ങിന്റെ ബട്ടൺ നെക്കീട്ട് സൂമ്പി അറിയാ അഹ് പറിച്ചില് ഓളെ പറച്ചിലയില് കേക്കുമ്പോ സാമി ആയി പോവും ന്നിട്ട് പിന്നെ വരുന്ന മുയിവം അങ്ങൻത്തെ പാട്ടാള് ഇപ്പോ ആഹ് അങ്ങനെ സൂമ്പിയാണ് സൂമ്പിയാണ് അറീം അങ്ങനെ എല്ല അതേമാതിരി വയങ്കര താണ് ഷോട്സ് വീഡിയോസിന്റെ പെരും മാരാണത്. അത് കാർട്ടൂണൊന്നും പറ്റൂല കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത കൊറച്ച് ച്ചേരം കാണും പിന്നെ ആ ആ ഇംഗ്ലീഷാ ത്ണ്ടാവൂല്ലെ കുട്ടിയേളത് ങ്ങനെ ഓരോ. ണ്ടാക്ക അങ്ങനൊക്കെണ്ടാവലോടീന് ഉം അങ്ങനെ.
എത്രെ നേരം ബാണെങ്കിലും ഇരുന്നോളും.
ഉം ഞാൻ ആകെട്ത്തെ
ഞാനോനെ അവ്ട്ന്ന് ഈ ഫോണും കൊട്ത്ത് നമ്മക്ക് വർത്താനം പറീണോരത്തോരൊക്കെ വത്താനൊക്കെ പറഞ്ഞ് വന്ന്ട്ടും മൂപ്പര് അറിഞ്ഞിട്ട്ല്ല. അതാ കസാലെ കുത്രന്ന് ഫോൺ കാണാ
ഇബടെ അങ്ങനെയ്യ ഇബടെ ചോറും ചോറും കഞ്ഞി ട് ത്തന്നോടറീം കൊച്ച് നേരം ഫോണ് മതി കൊ ച്ച് നേരം ചോറ് തിന്നിന്ന വരെ ചോറ് തിന്ന് കഴിഞ്ഞ ൻക്ക് ഫോണ് തരോ ഹ് ഇമ്മച്ചിക്ക് തരും പറീം എവ്ടെ ഐല് ഞാപ്പെന്ത് പണിയാട്ടും ഭഷ്ണം കൊടുക്കും കൊടുത്ത് കഴിഞ്ഞ് ഫുള്ള് കഴിഞ് ഞാനാ എണീക്കുമ്പോ ഫോണു അണ്ട് പിട്ച്ചെച്ച് വാങ്ങും. ആഹ് അപ്പൊ കൊറെ കരഞ്ഞങ്ങ്ട് പോകും ചെല സമയം കരയാണ്ടും പോകും. കാരണം ഞമ്മള് ഭക്ഷ്ണം കഴിക്കുന്നവരെ തരാറ് ആഹ് തരാറ്ഞ്ഞ്ട്ടല്ലേ കൊട്ക്ക്ന്നത് അത് അത് കയിഞ്ഞിട്ടും പിന്നീം കാണണ്ടാക്കും ഞാന്
അഹ് മാതിരി കാക്കാര് ഇട്ക്ക്ണ കണ്ടാ അപ്പ തൊടങ്ങും രണ്ടാ റ്റോന്ക്ക് പിന്നെ ന്റെ ഫോണ് തൊടാള്ള അവകാശല്ല ഓള് സമ്മയിക്കെന്നെല്ല. ഓൻട്ത്താ തൊടങ്ങും അപ്പോക്ക് കരച്ചലും ബീച്ചലും വല്ല്യോട് ഒരു പ്രസ്നോല്ല വല്ല്യോനിപ്പൊ എന്ത് കാട്ടിയാലും ഓക്കൊരു വിഷയല്ല രണ്ടാമത്തോനും ഓളും ഒക്കൂല.
ഉം.
രണ്ടും കീരീം പാമ്പും പറഞ്ഞമാതിരിള്ള ആൾക്കാരാ.
ക്കായാ അവല്ക്ക് ഇഷ്ടള്ളോലായ ഓൽക്കങ്ങനേണ്
ആഹ് അങ്ങൻത്തോര്ക്കാണ് സ്നേഹം കൂട്തല്റഞ്ഞാല് കാണാണ്ടായാ ചോദ്യോം പറച്ചിലും അത് അങ്ങട്ടും ഇങ്ങട്ടൊക്കെണ്ട്
ന്ന കളിക്കാ നിന്നാ ഇവല് രണ്ടാളും അങ്ങനെ കളിക്കും ചെയ്യ്ണ്ടാവൂല്ലേ.
ഉം കൊറച്ചേരം കളിക്കും അപ്പത്തിന് മറ്റവന് വേറൊരു ടൈപ്പ് പാണ് ഇബളൊരു വേറെ ടൈപ്പാണ് ഹ്. ഉം മറ്റവന് പിന്നെ മറ്റവന്റെ സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കോന്നുല്ല ല്ല നാശ ആക്കാൻ പാടില്ല ഓനെ ഒരു പൊന്നു പോലെ കൊണ്ട നടക്കും
ആഹ് ഇങ്ങളോ നേരെ തിരിച്ചാവും ലെ
ആ ന്ന വെള് നേരെ തിരിച്ചാണ് അത് നാശാക്ക ഓളുണ്ടാവും മുന്നിക്ക്. ഓൻ എന്ത് ഓൻ ങ്ങനെ ഗ്രാഫ്റ്റ് വർക്ക്ഒക്കെ ചെയ്യും ഓന്റെതായ രീതിയില് പിന്നെ പെയിന്റിങ് അത്‌ ഒക്കെ ഉണ്ടാക്കും അതൊക്കെ സൈസ് ആക്കാ ഓൾ അങ്ങനെ ചെയ്യും ഉം ബുക്ക് കുത്തി വരയ ഓളെ പ്രായത്തിനുള്ളത് ഓള് ചെയ്യും അത് ഓൻക്ക് പറ്റൂല.
പേപ്പറൊണ്ടൊക്കെ വർക്ക്‌ വർക്ക്‌ കളൊക്കെ ചെയ്യോ
ആഹ് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ നല്ല ചിത്രൊക്കെ വരയ്ക്കും ഓൻ പക്ഷെ സ്കൂൾ സ്ക്കൂൾ ഇതിലൊന്നും കൂടൂല അങ്ങനെരു
അങ്ങനെത്തെ എന്തെങ്കിലൊക്കെ കോഴ്സ് എടുത്ത് കൊടുത്തൂടെ ന്നാല് അത്‌ പഠിച്ചാല് ഓന് അയ്മ്മക്കൂടെ കൂടിയാല് നല്ല ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ആകും അപ്പൊ പിന്നെ സ്കൂള് ശാസ്ത്ര മേള ക്കൊക്കെ വരയ്
ആഹ് അത്‌ ഞാൻ പറയും ആക്കി തരാ അറിയും അപ്പൊ അയിന് ഓൻ താല്പര്യം മാണ്ടേ ഞമ്മള് കോഴ്സ് പറഞ്ഞ് ള്ള പൈസയും ചെലവാക്കി ഇതാക്കി ഫോണ് അണ്ട് കൊടുത്ത് ഞമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോത്തിന് ഓൻ ഗെയിമിലേൽക്കും. അപ്പൊ പിന്നെ
ഇപ്പൊ ഓൺലൈൻ ആയിട്ട് തന്നെ കൊറെ ഉണ്ടല്ലോ ക്രാഫ്റ്റ് വർക്കുകള്
ആ ആഹ് അത് നോക്കി അങ്ങനെ ചെയ്യ ഓൻ അയ്ൻ ചിത്രം വരക്കുന്നത് എന്താപ്പൊ ഞൻറട്ടോ പറഞ്ഞിട്ട്ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഇല്ലേ ആയി ആഹ്, അങ്ങനെ എന്തൊക്കെ കാണാ അയ്ത്തെ കൊറേ ആൾക്കാരെ വരച്ച് കൂട്ടുന്ന കാണ ഏതൊക്കെ പേര് പറയുന്നെ കക്കാശിയോ കോക്കീശോ എന്തൊക്കെ പേര് വ്ടെ പറയുന്ന കേൾ ഞമ്മക്ക് ഇവരെന്ത്‌ ഞമ്മക്ക് ഈറ്റിങ്ങളെ അറിയന്നെല്ല
ആഹ് അതെന്നെ ഓല്ക്ക് ഇതിനുള്ളിൽ തെ എല്ലതും അറിയാ ഞമ്മൾക്ക്
ആഹ്
ഉം
ഇന്നലെ അതേമാതിരി ഇന്നോട് പറഞ്ഞു വേഗം എല്ലാം ഓത്തും നിസ്കാരം തൊക്കെ കഴിഞ്ഞഞപ്പോ പറഞ്ഞു നിങ്ങളെ ഫോൺ ഒന്ന് ഇൻക്ക് തരണം അപ്പൊഞാൻ ചോയ്ച്ചു എന്തിനാണ് ആഹ് ആനിമൽസിന്റെ പേര് ഏഴ്താൻ അപ്പൊ ഞാൻ പറഞ്ഞ് ആനിമൽസിന്റെ പേരെന്താ അനക്ക് ആനിമൽസ് അല്ല ആനിമേശോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു ന്നോട്. ആഹ് ഇങ്ങനത്തെ പേര് എഴുതാനാണ് അറിഞ്ട്ടുണ്ട് ഫോൺ ചോദിച്ചു വന്നക്ക്ണ്.
ഉം..
അങ്ങനത്തെ മനുഷ്യന്മാരാണ് ഇവിടെ ഞമ്മക്കറിയാത്ത അയ്ല് ബടെ ഓരോരുത്തർ അയ്ത്ത ഓരോ ക്യാരക്ടർ കാർ പേരിങ്ങനെ പറയണ കേൾക്കാ ഞാൻ പറയാ ഇത്ര ശുഷ്കാന്തി പഠനത്തില് കാണില്ലല്ലോ ട്ടോ
ആഹ് ശരിയണത് ഫോണ് ത്തെ അത്ര പുസ്തകം തൊറന്ന് നോക്കൂലല്ലോ അത് കൊട്ന്നെക്കാ എഴുതാനുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതി വയ്ക്ക അതേമാരി എടു തുണ്ടോവും അത്ര തന്നെ ഉള്ളു പിന്നെ വായനൊന്നുല്ല പണ്ടൊക്കെ ല്ലേ കുട്ട്യാൾ സ്കൂളിട്ട നമ്മളൊക്കെ അങ്ങനെ നമക്ക് അതെണ് വായിച്ചില്ലെങ്കിൽ എന്തോ ഒരു പൊറുതി കേട് എയ്ക്കും കാരം പുസ്തകെടുത്തൊന്ന് വായിച്ചില്ലെങ്കിൽ അന്നാന്ന് എടുത്തത്ങ്ങട്ട് നോക്കാഞ്ഞാല് ഭയങ്കര
ആഹ് അതോ വീട്ടന്ന് തല്ലും കുത്തും ഉണ്ടാകുവെനി നമ്മക്ക്. ഇപ്പത്തോൽക്ക് തല്ലാനും പാടില്ല ചീത്ത അറിയാനും പാടില്ല ഞമ്മളെങ്ങട്ട് ആട്ടും അങ്ങനെ
ഇപ്പ പറഞ്ഞാലും കേൾക്കൂലേ ഇപ്പാനെ പേടില്ലേ?
ഉം ഉം ഇപ്പാനേ പേടിയൊള്ളൂ ഞമ്മൾെതെന് ഒരു വെലല്ലേ ഞ നമ്മൾ ഇങ്ങനെ ഏതോരു സമയം ബൗ ബൗ അറിയുന്നതിനൊക്കെണ്ടെ വപ്പ പറഞ്ഞാ പിന്നെ അവ സാനവാക്കില്ലർഞ മാതിരിയല്ലേ വാപ്പ അങ്ങനെ പറയുള്ളൂ അങ്ങനെ ഇങ്ങനെന്നും പറ ആദ്യം ഒരു സോഫ്റ്റ് ഇല്ലാണ്ട് പറയും പിന്നെ ആ സ്ട്രോങ്ങിൽ ഒരു വാക്കണ്ട് പറയും ഇന്നാലേ പിന്നെ അവിടെ അമരൊള്ളു ഉം നമ്മ ഓല് പിന്നെ ഇപ്പ വെക്കുന്ന പോലെ പിന്നെ ഓര്ക്കു വെയ്ക്കാൻ ഏത് ആഹ് ഞമ്മള് അർഞ്ഞ ഏതോരു സമയം അറിയുന്ന ആൾക്കാരാകുമ്പോ പിന്നെ നമ്മക്ക് നമ്മൾ അറിയുന്നതിന് ഒരു നിലയും വിലയും ഇല്ല അങ്ങനത്തെ ആൾക്കാരാ എന്നിട്ട് അടുക്കളയിലേക്ക് എത്തിണ്ട്‌ ഉണ്ടാവില്ല അല്ലെ
ഇല്ല ബെഡിൽ തന്നെയാണ് ഞാൻ യോഗ ക്ലാസിനു പോവലുണ്ട് യോഗ കഴിഞ്ഞു വന്നാണ്ട് പിന്നെ ഫോൺ എടുത്തതാ
ഉം ഉം ഏഹ് രാവിലെ യോഗക്ക് പോകല്
ആഹ
ഉം അപ്പൊ അപ്പൊ കുട്ടിനെ ആരാ നോക്കു ഇക്കാ പോകുമ്പോ
ഓ അതപോണ്ട് വലിയവരും ഇല്ലേ ഞാൻ ആറ് മുപ്പത് ഒക്കെ ആകുമ്പത്തിന് തന്നെ എത്തും അഞ്ച് അൻപതിന് തുടങ്ങും അഞ്ചേ മുക്കാലിനു പോകും ഇരുപത് മുപ്പത്ആകുമ്പഴത്തേക്ക് അവിടെ തന്നെ എത്തും നീക്കൊന്നുമല്ല ഇപ്പ നീ എന്നാലും അപ്പഴത്തിനു വന്ന എനിക്കുന്നില്ല എന്നിട്ടാലും രണ്ടാള് ഉണ്ടല്ലോ അസ്‌ബൻ്റ് പണിക്ക് പോകുന്ന മോന